ആഹ് കേൾക്കുന്നുണ്ട്-
ആഹ് ഹും അങ്ങോട്ട് വിളിക്കാൻ നോക്കിട്ട് പറ്റുന്നില്ല.
അതെ ഞാൻ കോൾ എടുക്കാൻ നോക്കുന്നുണ്ട് ഞാൻ കോൾ എടുക്കണതും കോൾ കട്ടായി പോവ തന്നെ പക്ഷെ എനിക്ക് നിങ്ങൾക്ക് അങ്ങട്ട് വിളി ക്കാൻ പറ്റ് ണ്ടല്ലോ?
അതെ അതാണ് സാരല്ല ചെലപ്പോ എന്തെങ്കിലും ഇങ്ങനെ ഗ്ലിച്ച് പോലെ ആവുന്നതായിരിക്കും.
ആഹ് ചെലപ്പോ വല്ല ലിറ്റിന്റെ പ്രശ്നം വല്ലതും ആയിരിക്കും.
അതെ അതെ ആവണം.
കാരണം ഇത് ഉപയോഗിക്കണങ്കിൽ ഫുള്ള് നെറ്റാണല്ലോ വേണ്ടത്-
അതെ അതെ പക്ഷെ നെറ്റിന്റെ പ്രശ് റ്റ് ആണെങ്കി അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റാണ്ടാവണ്ടേ?
ആഹ് അതാപറഞ്ഞെ നീ പറഞ്ഞില്ലെ ഇപ്പൊ എന്തോ ക്ലിപ്സ് വരുന്നതായിരിക്ക്ന്ന്-
ആഹ്
ചിലപ്പോ അതിന്റെ ആയിരിക്കും അല്ലെങ്കി ഇപ്പ എന്തുകൊണ്ട് കിട്ടാതിരിക്കണത് നമ്മള് നമ്മള് ഞാനിപ്പൊ വേറെ ആൾക്കാരിക്ക് വിളിട്ടുണ്ടായിരുന്നു അവര് ക്ക് കോഴപ്പല്ലാത്ത രീതിക്ക് എടുക്കാനൊക്കെ പറ്റിയല്ലോ എനിക്ക്
അതേ ഞാൻ കൊറച് മുന്നേ പോലും വേറൊരാളെ വിളിച്ചിട്ടേള്ളൂ-
ആഹ് എന്തണാവോലെ?
ഉം അതെ
സാരല്ല അമക്ക് കോറച്ചുടി കഴിഞ്ഞിട്ട് ശ്രമിച്ചു നോക്കാം-
ഓഹ് അയിക്കോട്ടെ.
അല്ലെങ്കിൽ ഈ ഫോണ് വിളി കട്ടായാല് ഒന്നുംകൂടി നോക്കി നോക്കണംനമക്ക്-
ആഹ് അല്ല എനിക്ക് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പോറത് പോവാനുണ്ട്.
ആണോ?
ഉം ഇത് കഴിഞ്ഞി ട്ട് ഏൻ്റെ കൂട്ടുകാരിനികൂട്ടി ഞപുറത്ത് പോവാന്ന് വിചാരിച്ച ഇങ്ങനെ ഇരിക്കര് ന്നു
ഹോ അത് ശെരി അതെന്താ ഇതി ന്റെ പരിവാടി?
ഇന്ന് കൊറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോവാനുണ്ട്. വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞു. ആഹ് അങ്ങനെ വലിയ വല്യ സാധനങ്ങളൊന്നുല്ല പഷെ ചെറിയ ചെറിയ മ്മളെ വീട്ടിലേക്ക് ആവശ്യള്ള ഈ പല ചെരക്ക് സാധനങ്ങളും- അങ്ങനെ ഓരോന്നൊക്കെ വാങ്ങിക്കാനുണ്ട്-
ആഹ് അത് ശരി അങ്ങനെ എന്താ പരിവാടി?
എന്താ പരിവാടി വിടെങ്ങനെ ഇരിക്കാണ് കോളേജൊക്കെ വിട്ടു വന്ന്ട്ട്-
ആഹ് എനിക്കത് നല്ല ബോർടിക്കാണ്
അതെ
തന്നെച്ചോ?
ഭക്ഷണം കഴിച്ചോ?
ഇല്ല ഒന്നും കഴിച്ചിട്ട്ല്ലകഴിക്കണം-
ഉം.
ഞാന് സമയം എടുക്കും രാത്രിയൊക്കെണ് ഭക്ഷണം കഴിക്കല്
ആഹ് ചായന്നും കുടിക്കില്ലേ?
നാ ചായ കുടിക്കലക്കെ ഇണ്ട് ഇ ന്ന് എന്തോ ഇ ഞാൻ കുടിച്ല്ലാ- ഇപ്പ എനിക്ക് കുടിക്കാനൊര പൂതി വര്ന്ണ്ട് ചെലപ്പോന്ന്ണ്ടാ ആഹ് കുടിച്ചതെ കുടിക്കില്ല-
ആഹ്
അങ്ങനായിട്ട്
അങ്ങനെ-
എന്ത് നീ ചായ കുടിക്കലല്ല?
ഞാന് ഞ കുടിക്കാറൊക്കെണ്ട് എപ്പോഴും കുടിക്കില്ല എല്ലാ ദിവസന്നും കുടിക്കില്ല വല്ലപ്പോഴൊക്കെ കുടിക്കും
അത് ശരി ചായഷ്ടാണോ
ചായ കൊഴപ്പില്ല അങ്ങനെ അത്ര വല്യ ഇഷ്ടന്നുല്ല മീൻസ് ചായ ഇല്ലാണ്ട് പറ്റില്ല ന്നുള്ള അങ്ങനെന്നുല്ല ആഹ് ആബൂസ്റ്റ് ഇഷ്ടാ ബൂസ്റ്റ് പിന്നെ കാപ്പി ഇഷ്റ്റാ
ചായ നായിട്ട് ഇഷ്ടം ബൂസ്റ്റ്ഹോർളി ക്സ്ക്കെയിരിക്കും
ഹോർലിക്സ് എനിക്ക് അത്ര ഇഷ്ടല്ല ക്ഷേ ബൂസ്റ്റ് ഇഷ്ട ഉം
അങ്ങനെ
അങ്ങനെ പിന്നെ എന്തൊക്കെണ് വിശേഷങ്ങൾ
വിശേഷങ്ങൾ എന്താ ഇങ്ങനെ ജീവിച്ചു പോകുന്നുപ്ര ഏശേഷങ്ങൾ ന്നും കല്യാണം കഴിഞ്ഞതാണോ
അല്ലല്ല കല്യാണന്നും കഴിഞ്ഞല്ലഞാ പഠിക്ക ഞാപറഞ്ഞില്ലേ കോളേജ് വിട്ട് വന്ന ഇരിക്കാന്ന്
ഓഹ് അതല്ല ഉദ്ദേശിച്ചത ഐമിൻ കല്ണം കഴിഞ്ഞാലും കോളേജിൽ പഠിക്കാലോ
ആഹ് ഇനി പഠിക്കാം പക്ഷെ ഞാൻ അങ്ങനെയല്ല
അ ത് ശരി എ എന്തെങ്കിലും എന്താ ലൗ അങ്ങനത്തെ വല്ല കാര്യങ്ങളുണ്ടോ
ആഹ് ചെറുതായിട്ടൊക്കെ ഇണ്ട്
ഓഹ് കൊള്ളാലോ
ഉം അപ്പോടിപൊളിയാണ്
ഉം ആളിവിടുത്തുകാരനൊന്നും അല്ല ആള് ഏതാ എന്താണ് ഉത്തരേന്ത്യക്കാരന
ഉത്തരേന്ത്യ ഇന്ത്യക്കാരനോ അതുകൊണ്ടാ കേരളത്തിനോന്നും ആളെ കിട്ടാത്തതോണ്ടാണോ മാറ്റിപിടിച്ചത്
അത് നമ്മുക്ക് ഇപ്പം ഇഷ്ടപ്പെടുന്ന ആളെ എവിടത്തെന്ന് നമ്മള് നോക്കൂലല്ലോ ഇഷ്ടപ്പെട്ടു പോയി പിന്നിപ്പ എന്താ ചെയ്യാ
അപ്പൊ നിങ്ങള് എങ്ങനാ ഭാഷ കൊണ്ടൊക്കെ
ഞങ്ങള് ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ അങ്ങനെയൊക്കെ വെച്ച്
ഓ നിനക്ക് ഹിന്ദി പറയാനറിയോ സംസാരിക്കാനറിയോ
ആഹ് അത്ര അടിപോളിയായിട്ടൊന്നും അറിയുല്ല എന്നാലും കുഴപ്പില്ലാണ്ട് രീതിക്ക് സംസാരിക്കും
ഓ അതുപോരെ അടിപൊളിയണല്ല പ്പ നീ നിയപ്പോ ചില്ലറക്കാരിയല്ല
അതെ അതെ
കൊള്ളാം കൊള്ളാം
ഉം നിനക്ക് ഏതൊക്കെ ഭാഷകളറിയാം
എനിക്ക് എന്താണ് മലയാളം തന്നെ അറിയോന് എടക്ക്‌ സംശയാണ്
അത് സത്യാണ് നമ്മള് മലയാളി മലയാളം അറിവ് വളരെ കുറവാ
ആഹ് അതെ മലയാള ഏറ്റവും ബുദ്ധിമുട്ട് ചെല വാക്കൊക്കെ നാവില് കിട്ടാൻ തന്നെ പാടാ ആ സമയത്ത് ഇംഗ്ലീഷ് നല്ല
ള്ള ഭാഷയാണല്ലോ മലയാളം
അതെ ചെലര് സംസാരിക്കുമ്പോ ചില വാക്ക് കിട്ടില്ല ആ ഭാഗത്ത് ഇംഗ്ലീഷ് ആായിരിക്കും കിട്ട അതാണ് അവസ്ഥ ഇംഗ്ലീഷ് സംസാരിക്കും പക്ഷെ ഒരു പകുതി മുക്കാലും മച്ചേ ഗ്രാമർ മിസ്റ്റേക്ക് ആയിരിക്കും
അതുകൊണ്ട് ഇംഗീഷറിയാവുന്നവരോട് ഞാൻ ഇംഗീഷ് അറിയ പറയാതിരിക്കുന്നത നല്ലത് പിന്നെ ഹിന്തിക്കെ എനിക്ക് വായിക്കാനും എഴുതാനും അറിയും പക്ഷെ എനിക്ക് സംസാരിക്കാനോള്ളാ അത്ര ധൈര്യൊന്നുല്ലാ ധൈര്യം വച്ച അറിയില്ല പിന്നെ ഞാന് ഞാൻ തമിഴ്നാട്ടില് പഠിക്കുന്നത് അപ്പൊ എനിക്ക് തമിഴറിയാം കൊഴപ്പില്ലാത്ത രീതിക്ക് സംസ എഴുതാനും വായിക്കാനൊന്നും അറിയില്ല സംസാരിക്കാൻ അറിയ ജീവിച്ചു പോകാനുള്ള തമിഴ് അറിയാം
ആഹ് അത് മതിയല്ലോ ഭാഷേനെ കൊണ്ടുള്ള ഉപകാരം തന്നെ ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്ക എന്നുള്ളതല്ലേ
സത്യം അതിപ്പോ ഇന്ത്യയിലൊക്കെ പഴിയാൻമല്ലത എഴുതി മാും അറിയ ഏഹ് ഭായ് ക്യാ കർ റേ അത് മാത്രം അറിയൊള്ളു അങ്ങനെ അത് ശരി അപ്പൊ കൂട്ടുകാരിനെ വെയിറ്റെയ്തിരിക്കണോ പുറത്തു പോവാന്
ആഹ് കൂട്ടുകാരി ഇപ്പം ഞങ്ങള് എന്താണ് ഞാനിപ്പം ഇവിടെ ടെറസിൽ വന്നിരിക്കയാ അവള് റൂമിലാ അപ്പ അത് കഴിഞ്ഞ് അവളിപ്പോ അവളടെ ഏതോ ഒരു കൂട്ടുകാരിയായിട്ട് സംസാരിച്ചോണ്ടിരിക്കാ അത് കഴിഞ്ഞിട്ട് എനിക്ക് ആഹ്
ഉണ്ടല്ലോ നിങ്ങൾക്ക്
ഉം അതെ അതെ കൊറേ അധികം ഉണ്ട്
ഉന്ന് അതെന്താ അങ്ങനൊരു വർത്താനം ഉം
അതൊക്കെ വലിയ കഥയാണ് അത്പ്പോ അത് പറയാൻ നിന്നാല് ഈ സമയൊന്നും മതിയാവൂല
അത് അനെ അത് പറഞ്ഞോന്ന നമ്മക്ക്ങ്ങനെ നൂറ്റി എൻപത് മിനിറ്റ്തെ കയിപ്പിക്കാം ചില നൂറ്റിമ്പത് പോരായിരിക്കുല്ലേ
ഉമ് അതെ അത് അതിനന് പറ്റി യത് പറയാൻ കഴിഞ്ഞ ഒരു പുസ്തകം തന്നെ എഴു തെണ്ടിരും അത്രക്ക് പാഠങ്ങളുണ്ട് കോളേജ്ന്ന് പഠിച്ചത്
ആണോ അത് ശെരി നമുക്ക് ഓരോ സ്ഥലത്ത് പോകുമ്പോളും ഒരുപാട് കാര്യങ്ങള് പഠിക്കാൻ പറ്റ് ജീവിതത്തില് നല്ലതും ചീത്തതും പിന്നെ
സ്ഥലന്ന് പറഞ്ഞാ കുറച്ച് ഉള്ളിലോട്ട് സ്ഥല അങ്ങനെ അധികം സിറ്റിയോ അങ്ങനെ ഒന്നുംല്ല ഒരു ഗ്രാമപ്രദേശ അപ്പൊ ആദ്യം ഇവിടെ വന്നപ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്താണ് ഞാൻ എന്തിനാണ് ഈ കോളേജി ചേർന്നത് ആഹ് പിന്നെ ഇങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു പ്രദേശമായതോണ്ട് നമ്മളിപ്പ ഈ കോളേജ് ലൈഫന്നൊക്കെ പറയുമ്പോ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ ഫുള്ള് പാട്ട് കൂത്ത് ആഹ് അതാണ് പക്ഷെ ഇവിടെ വന്നപ്പോ ആകെ ഒരു മൂകായിരുന്നു അപ്പൊ ഇനിക്ക് ആദ്യം കുറേ സങ്കടായിരുന്നു പിന്നെ ഞാനിങ്ങനെ ആലോചിച്ച സമയത്ത് നന്നായി ഇങ്ങനത്തെ ഒരു സ്ഥലായതുകൊണ്ട് തന്നെ നമുക്ക് കുറേ പൈസ ലാഭിക്കാം അങ്ങനത്തെ ഒരു സാനെണ്ട്
ആണന്തോട അത്ര ചിലവില്ല ജീവിക്കാന്
ഇല്ല ഇല്ല ഇങ്ങ ഞാൻ പറഞ്ഞെ ഒരു ഗ്രാമപ്രദേശാന്ന് അ എല്ലം നമുക്ക് കുറഞ്ഞ പൈസക്ക് എല്ലാം കിട്ടും അതുപോലെ തന്നെ അപ്പൊ കൊറേ പാഠങ്ങള് പഠിക്കാൻ പറ്റും അതൊക്കെ ഭാവിയിലുള്ള ജീവിതത്തിലേക്ക് ഉപകാരപ്പെടുന്ന പാഠങ്ങളാണ് അതുകൊണ്ടി പ്പ അതൊക്കെ പറഞ്ഞ് സമാധാനരിക്കണ് അല്ലാണ്ട് ഇപ്പോ വേറെ വഴിയൊന്നും ഇല്ലല്ലോ
അതെ ഒരു ഭാഗത്ത് കൂടെ സങ്കടപ്പെടാണെങ്കി മറുഭാഗം ആലോചിച്ച് നമ്മള് സന്തോഷി ക്കാ പിന്നെ ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയ ക്ലോസ് ആയിട്ട് ഫ്രണ്ട്സ് ഒന്നും ഇല്ല
ആഹ് ഇണ്ട് ഇണ്ട് ഞാനിപ്പ പറഞ്ഞീ കുട്ടില്ലേ അവളെൻ്റെ റൂംമേറ്റാ ഞങ്ങളൊ രുമിച്ചാ നിൽക്കുന്നെ അവളുണ്ട് പിന്നെ വേറൊരു കുട്ടിയുണ്ട് ഞങ്ങൾ മൂന്ന്പേരുമാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്
ആ അപ്പൊ പിന്നപ്പോ ഒന്നോ രണ്ടോ ആൾക്കാര് മതി
അതെ അതെ സത്യം സത്യം എനിക്ക് അങ്ങനെ തന്നെ ഇഷ്ടം എനിക്ക് കൊറെേ പേര് എനിക്ക് ഒരിക്കലു പോലും ജീവിതത്തില് കുറേ ഫ്രണ്ട്സ് അങ്ങനെ ഉണ്ടായിട്ടില്ല ഇപ്പഴും സ്കൂൾ പഠിക്ക ണെങ്കിലും രണ്ടാം ക്ലാസ് തൊട്ട് പ്ലസ്റ്റു വരെ എനിക്ക് ഒറ്റ ബെസ്റ്റ് ഫ്രണ്ടേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ രണ്ടാം രണ്ടാം ക്ലാസ് തോട്ട് പ്ലസ്ടു വരെ അവളുണ്ടായിരുന്നു അങ്ങനെയാണ് പിന്നെ വേറെ സ്ഥലത്തോട്ട് പോകുമ്പോഴൊക്കെ ഒന്ന് രണ്ട് പേര് ന്ന ല്ലാണ്ട് പിന്നെ പ്പൊ കോളേജിൽ വന്നിട്ട് ഇവര് രണ്ട്പേരും ഞാനെപ്പെഴും കുറച്ച് ഞാൻ എൻ്റെ എപ്പോഴും സർക്കിള് വളരെ അല്ലല്ലല്ല ഇല്ല ഞങ്ങള് ഫസ്റ്റ് ചെറുതമ്മൻറെ ഞങ്ങളമ്മിൽ ഒരു ബന്ധും ഉണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെ ഈ ഒഴിക്കും കാലങ്ങളുടെ ഓരോ ഇത് മാറ്റങ്ങളും അങ്ങനെ ഓരോന്നക്കെ പറെഞ് ഇപ്പോൾ ഞങ്ങളിപ്പം തേഡ് തേർഡ് ഇയർ സെക്കൻഡ് ഇയർ അതെ സത്യം സെക്കൻഡ് ഇയർ അവസാന ആയി തേർഡ് ഇയറിൻ്റെ തുടക്കത്തിലൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനെ കമ്പനി ആയത്
ഓ ഞാനും അങ്ങനെ വന്നിട്ട് എനിക്കും ഫസ്റ്റ് ഇയർ വേറെ കൊറെ ഫ്രൻസ് ആയിരുന്നു വേറെ കൊറെ ഫ്രണ്ട്സ് എനിക്കും പിന്നെ ഇതുപോലെ തന്നെയിന് ഞാൻ വിചാരിച്ചത് ലൈഫ ലോങ് പഠിപ്പ് കഴിയണ വരെ അവര് തന്നെയായിരിക്കു എന്റെ ഫ്രണ്ട്സ് അങ്ങനെരു വരുമ്പോത്തിനും ഫ്രണ്ട് ഓവറായി ഫ്രൻസ് ഗ്രൂപ്പായി അങ്ങനെ ഒരുപാട് കാര്യങ്ങളായി പക്ഷേ പിന്നെ നമുക്ക് അത് വെൽതാണ് സ്വഭാവം എന്താ എല്ലാത്തിന്റിം തനിനിറം എന്താന്നൊക്കെ മനസ്സിലാവ അതിനു ശേഷം നമ്മള് മാറി മാറി അങ്ങനെ പുതിയ പുതിയ ഫ്രൻസായി പിന്നെ നമ്മുക്ക് പറ്റി റ്റ്യേ ആൾക്കാരെ കിട്ടും പിന്നെ നമ്മളങ്ങനെ ജീവിക്കും സുഖായിട്ട് പക്ഷെ അതിന്റെടേലും പ്രശ്നങ്ങളൊക്കെ ണ്ടാവൂട്ടോ
അതെ അതെ അതെ ഇപ്പം നമ്മള് ഉറപ്പായിട്ടും മനുഷ്യന്മാര് വ്യത്യസ്തരാണല്ലോ പ്രശ്നങ്ങളൊ ഒക്കെണ്ടാവും പക്ഷെ ആ പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെ ഇത് ചെയ്തു പോണൂന്ന്ള്ളതാണ് കാര്യം അതെ അതെ അതിലാണ് കാര്യം
അത് ശെരി അതെന്തായാലും ശെരിയാ അതെന്നെ എനിക്കും
ക്ക്യാം പഠിക്കണം ഒരാളൊരു തെറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ദേഷ്യം മനസില് സ്സില് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. നമ്മളവര്ടെട്ത്ത് ക്ഷമിച്ചുന്ന് പറയു നമ്മൾ പൂർണ്ണായിട്ട് അവര്ടടുത്ത് ക്ഷമിച്ച് അവര്ടെ ആഹ് അട്ത്ത്ള്ള ഇഷ്ടം കൊണ്ട് നമ്മള് അവര്ടത്ത് ക്ഷമിക്കണം
ആഹ് അത് നമ്മള് പിന്നെ ഒന്നാമത്തെ കാര്യം എനിക്ക് വെച്ചാല് ഒരാളോട് പ്രശ്നം ഇണ്ടെ ങ്കില് അങ്ങനെ അതെനിക്ക് പറഞ്ഞി തീർക്കണം അല്ലാണ്ടെനിക്ക് തീരെ നടക്കാൻ പറ്റില്ല എനിക്ക് തീരെ നടക്കാൻ പറ്റില്ല ആഹ് ഉള്ളിലൊന്ന് ഇട്ടിട്ട് പുറത്ത് അതെ ആഹ് അപ്പൊ ഇനിക്കന്നെ തോന്നും ഞാനൊരു ഫേക്കാണ്ന്ന് എനിക്ക് തന്നെ തോന്നും
സത്യം
അപ്പ അങ്ങനെ പറഞ്ഞു തീർക്കാനും പരമാവധി ഞാൻ ശ്രമിക്ക്‌ന്ന്ണ്ട് പിന്നെ ചെലേ കാര്യങ്ങൊക്കെ എത്ര പറഞ്ഞാലും ശരിയാവാത്ത കാര്യങ്ങളായിരിക്കും അപ്പൊ നമ്മൾക്കിപ്പ എന്താ ചെയ്യുമ്പോത്തേ അത് പിന്നെ എന്താ ചെയ്യാ കണ്ണടച്ച് വിടാ അപ്പൊ അതെ എന്തെങ്കിലും ആവട്ടെ അതെര്തീറ്റ് കണ്ണടച്ച് ക്ഷമിക്കാ ജീവിതം എല്ലം ഉണ്ണീന്ന് പറീണ മാതിരി അങ്ങനെ പിന്നെ എല്ലാരും ഇപ്പ നല്ലതാവണം എനി ക്ക്‌ എല്ലാതും എല്ലാ അടിപൊളി ആളെ കിട്ടണന്ന് വിചാരിച്ചനിക്ക് നടക്കണെന്നുല്ല
അതെ അതെ അതെ
അങ്ങനെയൊക്കെ അപ്പ ശെരി എന്നാ
ശെരി എന്നാ ഞാനെന്നാ പൊർത്ത് പോട്ടെ അവളെട്ത്ത് പോട്ടെ എന്നാ ഓക്കെ ശെരി എന്നാ ഉം